ഒഹ്, ആഹ് ഹലോ? എന്താ എവടെ വെച്ചു എന്താ വർത്താനം. സുഖല്ലേ?
ദാ ബടെണ്ട് സുഖായി പോണൂ. ഞാറാഴ്ചക്കായിട്ട്ങ്ങനെ ഇരിക്കാണ് വെർതെ. പണിയൊന്ന്ല്ല.
ആഹ്, എന്താന്നട്ട് മറ്റേ ഫുഡൊക്കെയ്ച്ചോ?
ഏയ് ഫുഡെയ്ക്കാങ്ങനെറങ്ങാന്ക്കാണ്. ഫുഡെയ്ച്ചിട്ടില്ല.
ആഹ്, എന്താപ്പകെയ്ക്കാത്തെ, ടൈമ് പ്പോ രണ്ട് രണ്ട് രായല്ലോ
ഞാന്നലെ രാത്രി ർച്ച് വൈകിയാണ് എർങ്ങിയേ അപ്പോ നീക്കാല്ല ടൈമാപ്പൊ ണീച്ചിട്ടൊള്ളു. അപ്പ കയ്ക്കാൻ ചായൊന്നുല്ല നേരെ ചോറുണ്ണണെത്തിട്ട്
ആഹ് ചായല്ലാതെ ചോറ് കയ്ക്കാല്ലേ അത് നല്ലൊരിതാ കാരണം എന്ത്‌വെച്ചാ പിന്നെ ചായ ഇണ്ടാക്കണ്ട ആവശ്യല്ലല്ലോ നമുക്ക് നേരനി ചോറ്ന്നാ മതിയല്ലോല്ലേ
ആഹ് അന്നേ വലിയ എടങ്ങേറില്ലല്ലോ അപ്പഴത്തെക്ക്‌
ഉം എന്താ ചോറിന് കൂട്ടാന്
ചോറിന് ഞാൻ പൊറത്തണ് പെരിയില്ലടാ ഞാൻ പൊറത്ത് ചെക്കന്മാരുടെ കൂടെണ് പ്പ കടെപോയി കഴിക്കാൻ വേണ്ടി നിക്കാണ്
കടെപോയ്‌ കഴിക്കാം ഏഹ് അപ്പൊ ഇന്ന് നല്ല അൺലിമിറ്റഡ് കടെക്കെ എന്നെ പോവാല്ലേ എന്തായാലും ഇപ്പൊ നമ്മള് ചായ കുടിച്ചിട്ടില്ലല്ലോ അപ്പൊ ചായ കുടിക്കാത്തതിന്റെ ത്ത അങ്ങനെ ചായ കുടിക്കാത്തതിന്റെ കൂടി ഓഹരി എന്ത് ചെയ്യ നമുക്ക് കടേ പോയിട്ട് കഴിക്കുമ്പ അൺലിമിറ്റ് കടെപ്പോയിരിയ്ക്കാണെന്നു ണ്ടെങ്കി അല്ലെ നല്ലൊരു ഉപകാരാണ്
അതെ അതെ
പിന്ന പി പിന്നെ മന്തികൈക്കണെലോ ബിരിയാണി കയ്ക്കാനോ
മന്തിയോ ബിരിയാണിയ എന്തേലോ കഴിക്കണം കുറച്ച്കൂടി ആവട്ടെ ത്ര രണ്ട ആഹ് രണ്ട് രണ്ടരായില്ലേ ഇപ്പ ഒറ്റ പോക്ക്‌ പോണം
ങ്ങട അവിടെ അടുത്ത് കടകളൊക്കെണ്ടോ
ഓഹ് ഇവിടെ ഇഷ്ടം പോലെ കടകളുണ്ട് ഉം ടൗണിക്കിറങ്ങിയ ഇഷ്ടം പോലെ കടെണ്ടാകും
ഉം ഞാനിപ്പോ ഇവിടെ ഇങ്ങനെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നിക്ക
ആഹ്
എന്താ വച്ചാ നമ്മള ഒരാളെ ഒരു ഫംഗ്ഷന് വേണ്ടീട്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിങ്ങനെ പോന്നതാ
ആഹ് നമ്മള നാട്ടില് ഇപ്പ എത്രങ്ങാള് ഡ്രസ്സ്‌ കടകളാണല്ലേ
ആഹ് ഡ്രസ്സ്കട ഇവിടെ ഇഷ്ടം പോലെ കാരണം എന്താച്ചാല് ഏത് കാലത്തും വേണ്ട ഒരു സാധനാണല്ലോ ഈ ഡ്രസ്സ്ന്ന് പറഞാല് കാർക്ക് എന്തേലും ഡ്രസ്സ് ഇല്ലാതെ ജീവിക്കാനും പറ്റൂല്ല
ഉം അതന്നെ ഓരോ ഫാഷനും ഓരോ സ്റ്റൈലും ഓരോ കാലത്തും ഓരോന്നല്ലേ ഇപ്പം
ഏഹ് ഒരു കാലത്തിനനുസരിച്ച് ഓരോ ഡ്രസ്സിന്റെ ഓരോ ട്രെന്റുകളൊക്കെ മാറുന്നുണ്ടല്ലോ
ആഹ് ആഹ് പക്ഷ ഈ ഡ്രസ്സിന്റെ സെക്ടർ പറഞ്ഞ ഒരു ഭയങ്കര കോമ്പറ്റീഷനിലേര്യാണ് കാരണം ഇത് ഓരോ കാലത്തും പല പല ട്രെൻഡിലാണ് പല പല ഡ്രസ്സ് ഇറക്കണ് അപ്പ അത് പിന്നെ ഇത് കൊറേ ആൾക്കാര് ഇത് തുടങ്ങുവേം ചെയ്യുന്നുണ്ട് നല്ലൊരു ഇടങ്ങേറാണ് നല്ലതാണ് ആൾക്കാർക്ക് ഇഷ്ട പെട്ടിയ ആൾക്കാടെ ട്രെഡിനനസരിുള്ള ഡ്രസ്സുക കൊണ്ടുവരാ ഭയങ്ക കോ അത്യാവശ്യം നല്ലൊരു കാര്യമാണ് എന്നും അതില ഇങ്ങനെ പിടിച്ചു നി കണ്ടേ ഓൽക്ക് കാരണം എത്രയോ ഓപ്ഷൻസ് ഉണ്ട് ആൾക്കാർക്ക് ഓൺലൈനിൽ വാങ്ങാം മറ്റേത് വാങ്ങാം മറ്റേത് വാങ്ങാം വേറെ ഡ്രസ് സ് വാങ്ങാ അങ്ങനെ ഇഷ്ടോ ഓപ്ഷൻ ഉണ്ടാവും നമ്മളെ കടയി തന്നെ വാങ്ങണം എന്നുണ്ടെങ്കിൽ അത്രയും നല്ലൊരു എന്താ ബ്രാൻഡഡും ആവണം അത്യാവശ്യം വില കുറവ ആവണം ഒക്കെ ഓല് നോക്കണ്ടേ
ആഹ് അതൊക്കെ നോക്കണം കാരണം എന്താ വെച്ചാല് എപ്പഴും ഇപ്പൊ കെയ്യുന്നെക്കൊരു ഇതന്ന് പറഞ്ഞാല് ക ഇത് പറഞ്ഞ നമ്മളല്ലെ ലൂസിന്റെ സാധനം ഫാന്റ് കളൊക്കെ ആയിരുന്നു ധരിച്ചിരുന്നത് ഫാന്റ് അതേപോലെ തന്നെ ഷർ എന്നൊക്കെ പറഞ്ഞാല് കൊറേ മുമ്പിട്ടോ അ നമ്മളെ വെലിപ്പാരൊക്കെ കാലഘട്ടത്തില് ഒലെയക്കെ അങ്ങനത്തെ ഒരു ഡ്രസ്സ് അ ധരിച്ചത് പിന്നെ അവിടുന്ന് അതൊക്കെ തന്നെ പുരോഗമിച്ച് കുറച്ച ദ കുഴപ്പമില്ലാതെ പിന്നെ എന്ത് ചെയ്തു നമ്മുടെ നല്ല ടൈറ്റ് ഡ്രസ്സൊക്കെ ധരിക്കല്തുടങി ഇപ്പ നമ്മക്കനെ നമുക്ക് ഓർമ്മല്ലേ കാരണം നമ്മളെ ചെറിയ പ്രായത്തിലൊക്കെ നമ്മള് ത് എത് ഡ്രസ്സ് ആണ് ഇട്ടിരുന്നത് നമ്മളുടെഉമരും ഉപ്പരുംരൊക്കെ എടുക്കുമ്പോൾ
നമ്മളെല്ലാം ഇറുകിപൊടിച്ചവര് ഇതൊക്കെ എടുത്തിരുന്ന്
ഉം ആ ആ അെ നമ്മളൊക്കെ ഒരു ഇൻറ ചെറുപ്പകലത് ചോർമ്മണ്ട് സ്കൂൾക്കൊക്കെ പോക്പോ ള് യൂണിഫോം ഇപ്പന്നെ പാൻറ് ഒക്കെ കുറെ കിട്ടുഘണ്ട് നയിച്ചിന് അന്നത്തെ ട്രെൻഡ് പറഞ്ഞല്. പാന്റ് ഒന്ന് കാലിന്റെ ആ കാഫ് മസലിന്റെ അവിടെ കയറ്റിക്കുന്ന ഞൻന്നാത്തെ ട്രെൻഡ് പക്ഷെ ഇപ്പൊ നമുക്ക് അങ്ങനത്തെ ഒരു സാധനം ആല കേൾക്കാൻ കൂടിയും കഴുയുല്ല പിന്നെരു കുറച്ച് കഴിഞ്ഞ രണ്ട് പെരുന്നാൾ വരെ ഭയങ്കര ഒരു ബാഗി ഭയങ്കര ബാഗി ആായിരുന്നു ട്രെൻഡ് പിന്നെ ആ ബാഗിന്റെ അളവ് ഒന്ന് കുറഞ്ഞു അപ്പൊ മറ്റേ സ്ട്രൈറ്റ് ഫിറ്റ് ണ്ട് കോടിവെള്ളി ഫിറ്റ്ന്ന് പറഞ്ഞണ്ട് അങ്ങനെ ഓരോ കാലത്തൊ ഓോ ട്രെൻഡണ് അപ്പ ആൻഡ് അനുസരിച്ചപ്പോ പയ ഡ്രസ്ന്നെ അങ്ങെ വിറ്റ് പോയിട്ടില്ല വിച്ച അത് വിറ്റ് പോകുലേ പിന്നെ ഓരോ കാലത്തും ഓരോട്രൻഡറ് വേണം ആ സാധനൾ നമ്മ കൊണ്ടരണം ആ സധനങ്ങൾമ്മ ആ ഒരു സീസണ തന്നെ ക്കണം ഭയര പ്രശ്നമല്ല പരിപാടല്ലേ നമ്മുടെ കജ തന്നെറെേ ഫണ്ട് ഇറങ്ങി പോകും ഇതിന് നഷ്ടത്തില് പോവയും ചെയ്യും
ആഹ പിന്നെ എന്താ വച്ചല് ഇവലക്ക്ന്നെ എന്തുണ്ട് ഇപ്പൊ കടൽ തന്നെ നമ്മള് നമ്മളെ എ ഗോഡൗൺന്ന് പറഞ്ഞിട്ടല്ല ഒരു റൂം ഉണ്ടായിരിക്കും എല്ലാ കടകൾക്കും ഉണ്ടാവും എന്ത് മേലെ അല്ലെങ്കിൽ അ ഡീലോ ഇല്ലെ ഒരു ഗോഡ്ണങ പറഞ്ഞ ഒരു റൂമ് പിന്നെ എന്താ വെച്ചാല് ഈ ബല് എന്ത് ചെയ്യാണ് ഈ പയഏതാവുന്ന ഡ്രസ്സുകളും അപ്പപ്പ എടുത്തിട്ട് ഈ ഗോഡൗൺ കെ ഇട്ടി പിന്നെ അത് കൂടെ മിക്സ് ചെയ്ത് പിന്നെ ചെറിയ പേസ ഒക്കെ കൊടുത്ത്. ഏഹ് അങ്ങനെയൊക്കെ പാടൻ ഇത് ഒരു മാനേജ് ചെയ്ത് അതൊരു ല നഷ്ടത്തിലെ ആവാതെ ഇതാക്കണത് പിന്നെ എന്താ വച്ചാല് ഈ ചെറിയ പീസ ഒക്കെ ആയിരിക്കും ഇമ്പല് എന്ത് ഈ ഡ്രസ്സ് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടിരുന്നത് ഇപ്പൊ നമ്മളൊ ഒരു മൂത്താപ്പ ഉണ്ട് അവര് ഈ പണി ഈ ഇൻട്രസിന്റെ കട അഥവാ ഡ്രസിന്റെ കടയല്ല അപ്പൊ അതിങ്ങനെ ആ വലിയ ഒരു കെട്ടൊക്കെ ആയിട്ടായി പുറത്തുന്ന് കൂടന്ന് ചെന്നൈ അതുപോലെ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി കൊടുന്ന് ലും ഇങ്ങനെ ഈ റോഡിന്റെ പക്കത്തൊക്കെ ഇരുന്നിട്ട് കച്ചവടം ഉണ്ടാവലേ
ആഹ് ആഹ്
ആഹ് അങ്ങനൊക്കെ ഏഹ് ചെയ്യണ ഒരു പരിപാടിയാ അപ്പൊ അയിന് എന്താച്ചാ അവർ പടയ അവിടെ ചെന്നൈ അതേപോലെതന്നെ ബാംഗ്ലൂര് അങ്ങൻത്തെക്കെ പോയിട്ട് നമ്മളീ ഡ്രസ്സൈടുക്കുമ്പോ എന്തയ്യും നമക്ക് ചിലപ്പോ ഒരു പത്തോഇരുപയിനോ മുപ്പയ്നോക്കെ നമ്മുക്ക് എന്തേലു ചിലപ്പോ ഒരു ശീല ഒരു മീറ്റർ ശീല ശീലണെങ്കിൽ ശീല പിന്ന അതേപോലെതന്നെ ഒരു നാപത് അയിമ്പുറുപ്പക്കന്നെ ഒരു ഡ്രസ്സ് സാനങ്ങളൊക്കെ മ്മക്ക് സാധാരണ ഇടലേ കിട്ടും ജേഴ്സി ആണെങ്കിൽ മറ്റേതാണെങ്കിൽ അങ്ങനെക്കെ പശെ ഇത് നമ്മടെ കേരളത്തിക്ക് വന്ന് വിക്കുമ്പോ എന്തയ്യും. അത് ഒരു ഇരുന്നൂറോ മുന്നൂറോ നന്നൂറോ ഉറിപ്പ്യക്ക പിന്നെ അവര് വിക്ക അതു പിന്നെ എന്ത്യ്യും കെറച്ച് സാനം നഷ്ടപ്പെട്ടാലും കൊയപ്പല്ല കാരണം എന്താ വച്ചാ ഒല്ക്കത് ലാഭമായിട്ടുണ്ടാവും
ഉം ഇത്രയു പ്രോഫിറ്റ് മാർജള്ള പരിപാടിയാണതല്ലേ
ആഹ്
ഒരു പ്രൊഡക്റ്റ് തന്നെ അത്യാവശ്യ ഓഹ് അതൊണ്ടാക്കാരം ചെൽപ്പം നമ്മുട നാട്ടിത്തെ കടക്കാരൊക്കെ ഇവിടെന്ന് പോണത് അല്ല ഇപ്പ എല്ലാ സാനവു വിറ്റ് പോണന്നില്ലല്ലോ ഒരു ഡ്ര ഷർട്ടിനൊക്കെ തന്നെ എന്താ ഒരു പെരുന്നാൾ സമയത്തൊക്കെ വെലണ്ടാവ
ഉം
അപ്പ അയിമ്മന്നോലക്ക് നല്ലൊരു ലാഭം അതായത് ഒരു സീസണില് ഒല്ക്ക നല്ലൊരു ലാഭം കിട്ടണ്ടാവും ലാഭത്തുമ്മ ഏക്കരം ചിൽപ്പോ ഓലോരു കൊല്ലം പുടിച്ചു പോണത് പെുന്നാള് കഴിഞ്ഞപ്പ കടിത്തെ കച്ചോടം നമക്ക് ആലോചിവുന്ന വല്യ കച്ചോടൊന്നുണ്ടാവില്ലല്ലോ എല്ലാ കടിലും അങ്ങന തന്നാണ് അവസ്ഥ തന്നെ അത്യാവശ്യരു നോർമൽ എല്ലാ കടയിലും അങ്ങൻതന്നെണ് നാട്ടുകടിയൊക്ക ചെക്കമാരൊക്കെ കട അങ്ങൻതന്നെയാണ് പശെ അന്ന് ചെൽപ്പോ അപ്പോൽക്ക് നല്ല ലാഭണ്ടാവും ഒരു സീസൺ ടൈമൊക്കെ വെരുന്നാൾണ്ടാവും ഓണ ക്രിസ്മസ ന്നൊക്കെ പറഞ്ഞ ഡ്രസ് പെരുന്നാളന്നയാണ് ഡ്രസ്സിന്റെക്കെ മെയിൻ സീസണ് പെുന്നാളാന്നണ് ഏറ്റവും കൂടുതൽ ഡ്രസ്സ് എടുക്ക ആൾക്കാര് പിന്നെ ഓണത്തിന് ഉണ്ടെന്നാലും പെരുന്നാളിൻ്റെത്ര അത്രരു സെയിൽസ് ഉണ്ടണവറൊന്നും ആ ടൈമിൽ ഉണ്ടാവില്ല ആ ഒരു സമയത്ത് ഓല് ഇണ്ടാക്കണ ലാഭം വെച്ചാണ്ട് ഓലൊരു കൊല്ലം പിടിച്ചക്കും അതാണ് ഇവിടുത്തെ എല്ലാ അധികകടക്കാരും ചെയ്യണത്
ആഹ് ആഹ് നമ്മള് ഈ കടയിലൊക്കെ പോയാല് നമ്മളിപ്പോ പെരുന്നാളിൻ്റെ തലേണ്ടെതലേന്നൊക്കെ പോയല് പിന്ന ഞാന് കെയിഞ്ഞ പെരുന്നാളിന്റെ തലേന്ന് ഒരു കടേ പോയിന്ന് അപ്പൊ എന്താച്ചാല് അവിടെ ഒരു ജൻസിന്റെ കടയല് അഥവാ മറ്റേന്ന നമ്മളെ പുരുഷന്മാരെ ഈ ഒരു നമ്മക്ക് നമ്മക്കു പറ്റിയ ഒരു ഏജിലുള്ള ആൾക്കാരെ ഡ്രസ്സ് മാത്ര കിട്ടണൊരു കട നമ്മള ആദ്യം കടെല് കേയറി ചെല്ലുമ്പോതന്നെ പാട്ടും അതേപോലെതന്നെ ഒരു വൈബും ഏഹ് അയിനനുസരിച്ചൊക്കെ സെജ്ജീകരിച്ച് ഇള്ള ഒരു ഒരു ഇതാണ് ഒരു കടയാണ് നമ്മളവിടെ കേറി ചെല്ലുമ്പോ തന്നെ ഈ നമ്മള് ഇണ്ടാവൂലേ നമ്മള് ചെല കടക്കൊക്കെ കേയറിയാ തന്നെ നമ്മക്ക് ഒന്ന് എടുക്കാന്നോന്നു കാരണന്താച്ചാല് ഇത് ഏഹ് നല്ല അടക്കി നല്ല രൂപത്തില് വെച്ചിട്ടുണ്ടാവും ക്ഷെ ഇത്അങ്ങനെയൊന്നുല്ല ഇതറഞ്ഞാല് ഒരു കൂമ്പാരക്കി ഇട്ട്ട്ടക്കാണ് ഓരോ സൈഡില് ഒരു മൂലക്കൊക്കെ ഒരു കൂമ്പാരാ ക്കിട്ട്ക ഏഹ് ഇതബര് കൊറ പെരുന്നാന്റെ തലേന്നല്ലേ ഏത് സാനം കിട്ടിയാലും പോന്നില്ല തെരക്ക് ഒലങ്ങന അവിടെ ഇതാക്കി വെച്ചക്ക പിന്നെ അപ്പ അയിന്ന് ആൾക്കാര് വരുന്നു അതെടക്കണു എന്നിട്ട് അയിന്റെ വെല വൊലന്നരു പ്രശ്നല്ല നമ്മള് ബാർഗയിൻ ചെയ്യാനോ അല്ലെങ്കി നമ്മള അയിന്റെ വിലത്രന്ന് ചോയിക്കാനോ ഒന്നും ഓല് നിക്കണില്ല ഒര് ഇപ്പ എന്തയ്യണ് നേരെട്ക്ക സാനം അവിടെ പോയിട്ട് ബില്ലടിക്ക എത്രയപ്പ ആയിരത്തി എണ്ണൂറാണെങ്കിൽ ആയി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറ് എല്ലാ സാധനങ്ങള് എത്ര പൈസച്ചാ അത്ര വെലക്ക് പോയി വാങ്ങി കൊണ്ടരാ അപ്പൊ ഇവരെന്തച്ചാല് ഈ ഡ്രസ്സിന്റെ കാര്യങ്ങളിൽ ചെല ആൾക്കാാര് പെയ്സ വരെ നോക്കൂലന്നള്ളാണ്
ആന്നെ കൊറെേ ആള്ണ്ട് അങ്ങനെ ഇതൊന്നും നോക്കാതെ എടുക്കണ ടീമുണ്ട് പിന്നെ നോക്കിയെടുക്കണ ടീമുണ്ട് പെരുന്നാളിന്റെ സമയത്തൊന്നും നമ്മളിപ്പോ അങ്ങന വെല വീശാൻ ഇതിനൊന്നും നക്കൂല്ല നമ്മള് ഒരു സാധനം കിട്ടും തട്ടിയെടുത്ത് വേം പോര ഒന്നാമത് ചെക്കന്മാരൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരാഴ്ച മുമ്പോന്നും ആരും പോയി ഡ്രസ്സ് എടുക്കില്ല ഒക്കെ പെരുന്നാളിന്റെ പിറ്റേസം കാത്ത് ന്ന് കാത്ത്ന്ന് അന്ന് തെരുവിൽ ഉള്ള ഏതേലും എട് ത്ത്പോരലാണ് അധിക എല്ലാരും ചെയ്യല് ഇവിടെ
ഉം അതെ ചെലപ്പോ ഇപ്പ അയിന് ഏത് സധാനട്ടാലെ ഇപ്പത്തെ ഒരു കാലഘട്ടത്തില്ന്ന് പറഞ്ഞാല് ഇപ്പത്തെ ഒരു ട്രെൻഡ് പറഞ്ഞാല് ഏത് സാധനോം അത് മോഡലാക്കി ഇടാന്നില്ല ഏ അപ്പൊ പണ്ടൊക്കെന്ന് പറഞ്ഞാല് ചെല ആൾക്കാർക്ക് ചെല എന്ത് ഇത് പറ്റീന്നില്ല ചെല നെറങ്ങൾ പറ്റിന്നില്ല ചെല ആൾക്കാർക്ക് ചെലേ രൂപത്തിലുള്ള സാധനങ്ങൾ പറ്റിയുന്നില്ല പക്ഷെ ഇപ്പ എന്തച്ചാല് ഇപ്പൊ ഏതൊരു ലോക്കല് സാധനം എടുത്താലും ഏ ഒരു കീറി പറഞ്ഞ സാനം എടുത്താലും അതേപോലെ തന്നെ മറ്റുള്ള ലീ ഇപ്പ ലൂസ് ആയിട്ട് എടുത്താലും ടൈറ്റ് ആയിട്ട് എടുത്താലും ഒക്കെ ഒരാള് ഇടാണ്ന്നുണ്ടെങ്കി ഏ ഇപ്പൊ ഇന്നൊരു രണ്ട് കുടുക്കൊക്കെ അയിച്ചിട്ടാല് അതൊരു മോഡലായി മാറിയുന്ന ഒരു കാലഘട്ടത്തിക്കാണ് ഇപ്പൊ പോണത്
അതന്നെ നമക്ക് നമ്മള് ഡ്രസ്സിങ്ങ് സെൻസ് പറയണ ഡ്രസ്സിന്റെ ബ്രാൻഡ് ഇതൊന്നല്ല നമ്മള് എങ്ങനത് വെ ഇപ്പൊ ഒരു നല്ല ബ്രാൻഡഡ് എന്താക്കൊ നല്ലൊരു ബ്രാൻഡഡ് ഡ്രസ്സ് നമ്മള അടുത്ത്ന്ന്ണ്ടെങ്കിലും നമ്മളൊരു ഒരു മെനല്ലാതെ അതിന്റെ ഫിറ്റ് ഇല്ലാതെ ഇട്ടുന്ന് വിചാരിച്ചിട്ട് നമ്മളെ കാണാൻ ഭംഗി ഉണ്ടായിക്കൊളണന്നില്ല പക്ഷെ അതും വിചാരിച്ച് നമ്മക്ക് ബ്രാന്റഡ് ഒന്നല്ല നമ്മക്ക് കറക്റ്റ് ഫിറ്റ് കറക്റ്റ് നമ്മളതേ കളർടോൺ ഒക്കെള്ള സാധനങ്ങള് നമ്മള് വേയറെയ്ത് കയിഞ്ഞാല് നമ്മളെ കാണാൻ പ്രത്യേക ഒരു രസം തന്നെ ഉണ്ടാവും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളെങ്ങനെ വേയ്റെങ്ങനെ ധരിക്കുന്നുന്നില്ലേണ് അല്ലാതെ അതിന്റെ ബ്രാൻഡും മോഡ നല്ല കാര്യം നല്ലൊരു ബ്രാൻഡ് മോഡല് ഇടാൻ വയിക്കാത്ത ഒരാള് ഡ്രസ്സിങ് സെൻസില്ലാത്ത ഒരാള് ഇട്ട് കയിഞ്ഞാലും വല്യ രസൊന്ന്ണ്ടാവില്ല ഒരു ബ്രാന്റ് മേത്ത് കെടക്ക്ണ്ടന്നതിലപ്പറും വേറൊരു കാര്യവും അതിന്ന് ഉണ്ടാവണില്ല.
അത് ശരിയ ശെരിയ എന്തായാലും ഞാനെ ചോറയിക്കട്ടെ ടൈം ആയിക്കണു ഞാന് ആ നമുക്ക് ഇത് കയിഞ്ഞിട്ട് വേണം ഇക്ക് വേറൊരു പണിയെടുക്കാന്
ഉം ആയിക്കോട്ടന്ന
ഉം ശരിന്ന